ആഹ് എന്താ
ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ട്
എന്തായി എന്താ വിശേഷ
പിന്നെ
ഊണൊക്കെ കഴിഞ്ഞാ ഇവിടെ നല്ല വിശേഷം ആഹ് ഇന്നിപ്പോ മഴയിണ്ടായില്ല അങ്ങനങ്ങട് നിക്കണ് ഇന്ന് വെയിലാർന്നു നിങ്ങക്കെങ്ങ്ണ്ടായി നിങ്ങ ഇന്ന് എങ്ങനെണ്ടായി
ആഹീച്ച ഒന്ന് പൊടിഞ്ഞതേ ഒള്ളൂ
അതെല്ലേ ആഹ് ഞങ്ങക്ക് ഇന്ന് രാവിലെ- ചാറ്റൽ മഴ ഇണ്ടായി എന്നിട്ട് പിന്നെ അതങ്ങട് മാറി പോയി പിന്നെ വെയിലിണ്ടായി പിന്നെ ഇന്നല രാത്രി- ഭയങ്കര ഇടീം മഴേയാർന്നുട്ടാ വെളുപ്പിന് സമയത്ത് ആഹ് നിങ്ങക്ക് അത് ഇണ്ടായോ?
ഉം ഇല്ലായിരുന്നു തോന്നണു അത്ര ശ്രദ്ധിച്ചില്ല ഉം പകരം ആഹ് ആഹ് പെരുന്നാള് - പകല് മര മഴയായിരുന്നു
ആഹ് അന്ന എന്ത് മഴയായിരുന്നു എന്റെ പൊന്നെഒരു പതിനൊന്ന് മണിയായിട്ട് മഴ -വി അിച്ചിട്ട് എപ്പഴാ കഴിഞ്ഞന്ന്- അന്ന് ഭയങ്ക പ്രശ്മായിയി് പോയി
ഉം
അത് എല്ലായിടത്തും. കുഴപ്പച്ചാ എല്ലാവുംറക്കണത്തി എത്ര പ്രശ്നായി പോയില്ലേ
അതെല്ലെ
കാര്യം ശീറ്റ്ഇട്ടിട്ടുണ്ട് എന്നാലും ആ ഒരു സമയത്ത് മഴ പെയ്യുമ്പേ-
ഉം ആ ഭയങ്കര പാട, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട നടക്കാനും, മാറ്റാ -
എല്ലാ- ആൾക്കാർ എല്ലാർും- ബുദ്ധിമുട്ട ന്നാർഅന്ന് പക്ഷെ അന്ന് അതിന്റെ പിറ്റേന്ന് നല്ല വെയിലും ആർന്നുട്ടാ അത അങ്ങനെയന്നു ഉ എന്താന്ന ഊണിന എന്താർന്ന്
മോന് ചോറ ണാണത് രാത്രില് പ്രത്യേകിച്ചൊന്നും ഇല്ല
ആഹ് പ്രത്യേകി ചപ്പാത്തിയ ഒന്നും - ന്നൂല
ഇല്ല ഇല്ല
ആ് ഊണ് തന്നൊയിയിരിക്കും ഞങ്ങക്ക്ുംന്ത ഞങ്ങക്ക് ചപ്പാത്തി അങ്ങനെ നിർബന്ധം ഇല്ല സദാ ചോറ്ന്നെ ഉച്ചക്ക് ആ അതന്നെ ഒരു നേരം വൈക്കും അല്ലാണ്ട്ണ്ട നേരംന്നും കാണിക്കാൻ നിക്കൂല്ല ഒരു നേരം തന്ന ച്ച തീരില്ല ആ പോ ആ ആ രാവിലെ രാവിലെ എ പുട്ടാ
രാവിലെ അപ്പവും ലിവറും ഒലത്തിയതും
ഒൽത്തീത് ആ അപ്പോ ലിവ ഇന്ന് ഇവിടെ രാവിലെ പറഞ്ഞ പല്ല ഇറച്ചിയ ഉള്ളാരനണം ഞങ്ങൾ ഇവിടെ വീട്ടിൽ വന്നേക്കാ എന്റെ വീട്ടിൽ വന്നേക്കാ അപ്പം ഇന്നലെ അപ്പം പൊറോട്ട മേടിച്ച്ഇവടെ അപ്പം ഞാൻ ഇന്ന് രാവിലെ പൂരിണ്ടാക്കി പൂരിം എർച്ചി കറിം പൂരിണ്ടാ ക്കിപ്പം മക്കൾ പ് ആ പിള്ളേ ഞങ്ങൾ വന്നകാരണം പൊറോട്ട മേടി ച്ച് അപ്പം ആ എറച്ചി കറി ബാലൻസ് സ് കൊറച്ച്ണ്ടായി ആ അപ്പം ഞാൻ അത് ന്ന് ആ അപ്പം പൂരി ആയിട്ട് ണ്ടാ ഇ മക്കക്ക് പുട്ട് എന്ന് പറഞ്ഞ ആ ആ
ഞങ്ങള് വീട്ടിൽ പോയില്ലായിരുന്നു എന്ന പിന്നെ മ് വീട്ടിൽ പോയില്ല ഇവിടെ നാ ത്തുമാരൊക്കെ വന്നോണ്ട് ഇവിടെ എല്ലാവരും തന്നെ കൂടി ഞാൻ വീട്ടിലൊന്നും പോയില്ലായിരുന്നു വീട്ടിപോവാൻ ചേട്ടത്തി ഒകെ വിളിച്ചായിരുന്നു വരുന്നുണ്ടോ ചോയിക്കാൻ ചേട്ടത്തി ചേട്ടത്തി അട് പിന്നണ്ടെ അപ്പൊ ചോദിച്ചവര് വരുന്നുണ്ടോന്ന് ഞാൻ ഇല്ലന്ന് പറഞ്ഞ്
ആഹ് ആ ഞാനും നാ ത്തുമാര് വര്ണ്ടോന്ന് വിളിച്ച് ചോയിച്ച് അവര് വര്ണ്ടെങ്കി പി നമ്മള് അങ്ങനെ പോര്ല് ശെരിയല്ലല്ല
ആ ആ
ആ അപ്പൊ അവര് പറഞ്ഞ് എന്നോട് പൊക്കോ ആ
രണ്ടും വൈകുന്നേരം വന്ന് അവര് ഫുഡ്‌ന്നിട്ട് ഞങ്ങളെല്ലാം ഒന്നിച്ച് ഫുഡ് കഴിച്ചു പിന്നെ രാത്രിൽ ഒരു പ അടുത്ത രണ്ടുപേര്
അതെ അതെ ആ അപ്പൊ പിന്നെന്നിട്ട് രാത്രി വൈകി പോയി
ആ അവര് വൈകി പോയോ
ആഹ് ആഹ് വീടൊക്കെ അട്ത്തട്ത്താണോ നിങ്ങടെ വി വീടൊക്കെ അട്ത്തട്ത്താണോ
എന്റെ വീട് ദൂരേയ നാത്തൂമാരെ വീട് അട്ത്തട്ത് ക എന്റെ അടുതന്നെ ചെ എൻ്റെ ചേട്ടത്തിടെ വീടുണ്ട്
ചേട്ടത്തിടെ വീടും ഉണ്ട് ആഹ് ആഹ് അതുകൊണ്ട് കൊഴപ്പുല്ല
എല്ലാരും കെടന്നോ മക്കളൊക്കെ കെടന്നോ കൊച്ചുമക്കളൊക്കെ കെടന്നോ
ഇല്ലില്ല മക്കളൊന്നും കെട്ന്നില്ല
ട്ടന്ന് കെടക്കൂലായിരിക്കുല്ലേ
സ്കൂൾ അവധി ആയേ പിന്നെ കിടക്കാൻ പാടാ അല്ലെങ്കിൽ നേരത്തെ കിടക്കുവായിരുന്നു.
ആഹ് ഇനിയിപ്പോ ഒരു ദിവസം കൂടി ഉള്ളൂലോ ആഹ് ഇനിയിപ്പോ ആ ഒരു ദിവസം കഴിഞ്ഞാ എന്റെ പൊന്നോ വിളിച്ചാലും എഴുന്നേക്കില്ല.
എന്തായാലും രാവിലെ പണി കഴിയും നമ്മടെ അല്ലെ പണി തീരൂല.
പണി തീരൂല അതിപ്പോ നമ്മളും വൈ കിയല്ലേ എണിക്കണേ
അതന്നെ ആ.
ആഹ് സ്കൂള് തുറന്നേ പിന്നെ റൊട്ടേഷൻ ആ ക്കമാറാള്ള
എല്ലാം മാറും ഉം. രാവിലെ കിടക്കാൻ പറ്റൂല.
രാവിലെ കിടക്കാൻ ഒന്നും പറ്റൂല എന്റെ പൊന്നോ ഏ ഏഴരയാവുമ്പോഴത്തേക്കും ഒരു തിരക്കും പിന്നെ ഏരയാവുമ്പോഴത്തേക്കും ബസ്സ് വരലും എല്ലാം ഒരു തിരക്കിന്റെ തിര ക്കാണാ സമയത്തൊ
ആഹ് ഇവിടെ മുൻപ് ഒൻപത് മണി ആവുമ്പാളാ ബസ്സ് വരണേ.
ആഹ് ഒൻപത് മണി ആവുവല്ലേ ആഹ് ഞങ്ങക്കും അവിടെ എട്ട് മണിയൊക്കെ ആകുമ്പേഴതക്കും വരും വന്നതൊണ്ട് ഏഴ് അര ആകുമ്പേഴതക്കും എല്ലാം കഴിച്ചു വെ വെച്ചില്ലെങ്കിൽ ഒന്നിനും സമയം കിട്ടൂല
അതെല്ലേ ആഹ്
ഉം മൂന്നേരും ഒപ്പം ഇറങ്ങി പോംബേ
ആഹ് മൂന്ന് പിള്ളേരാ
മൂന്ന് മക്കള് മൂ മൂത്തോള് പത്താം ക്ലാസ് രണ്ടാമത്തോൾ ഒമ്പതാം ക്ലാസ്സിലേക്ക് ഇളയാള് മൂന്നാം ക്ലാസ് ലേക്ക് കാര്യം മക്കൾ അവരോര സ്വന്തം എടുത്തോളൂന്ന് പറഞ്ഞിട്ട് കാര്യല്ല പോണ സമയത്ത് എന്റെ പൊന്നോ ആ ഒരു പന്നെ തിരക്ക്
എന്റെ മൂത്തത് പ്ലസ് ടു ആയിരുന്നു മൂത്തെ പ്ലസ് ടു രണ്ടാമത്തത് നാലാം ക്ലാസിൽ
ആ രണ്ടാമത്തെ നാലാം ക്ലാസ് ആ പ്ലസ് ടു ഏതാന്ന് സബ്ജക്ട് ഏതാർന്ന്?
ആ ബയോസയൻസ്
ബയോസയൻസാർന്നോ ബയോമാക്സിന്റെ പാടല്ലെ എളുപ്പ ർന്നോ പഠിച്ചെടുക്കാനൊക്കെ
ആ ആവറേജ് ഏപ്രില ഏപ്ലസൊന്നും ഇല്ല ഉം എല്ലാ ഏപ്ലസൊന്നുല്ല
എന്നാലും എന്റെ പൊന്നൊ കേറി പോന്നല്ലോ അല്ലെ പിന്നെ അതിന്റെ പൊറകെ സപ്ലിയായിട്ട് നടന്ന എന്തഎടങ്ങേറാ ന്നോർ ത്ത
ആ ഞമ്മക്കും മാണം
ആ പിന്നെയും കോറെ പഠത്തായിട്ട് പിന്നേ പഠിക്കേണ്ടേ നമ്മള് അല്ലാണ്ട് പരീക്ഷക്ക് പ പഠിക്കാണ്ട് പോകാൻ പറ്റൂലല്ലോ
അതല്ല
ഉം അവള് ട്യൂഷന് പോവണ്ടായ എവിടെലും ഏത്
പോണില്ലാ പോണില്ലാ കെമി ഏറ്റവും പാടുന്ന
അതെ ആ കെമിസ്ട്രിയിൽ ഒന്നാതീ ഇകേഷൻ വരുമ്പേ പിള്ളേർക്ക് ചേർക്ക് കൺഫ്യൂഷൻ ആവും ഈ ഓരോന്നിന്റെയും ഇക്വേഷൻ വ ല്ലേ
ഉം
ചില പിള്ളർക്ക് പാട ചിലർക്ക് ഒന്നാമത് കെമിസ്ട്രിന്ന് പറഞ്ഞാ സബ്ജക്ട് ഇഷ്ടല്ല മെയിനായിട്ട് സബ്ജെക്ട് ഇഷ്ടമല്ലാതാണ് ആ സബ്ജെക്ടിനോട് ഒരു താല്പര്യം ആഹ് അത് ശരിയാ അത് ഒരു ആത്മാർത്ഥ ഒള്ള ടീച്ചർമാരാണെങ്കി ആഹ് അതന്നെ അതന്നെ അത് ചെല സബ്ജ എത്ര നമുക്ക് ഇഷ്ട്ടല്ലെങ്കിലും ടീച്ചർമാർ അത്ര ആത്മാർത്ഥമായിട്ട് കറക്റ്റായിട്ട് പുള്ളേർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഡീ പ്പിക്കയാണെങ്കി പിള്ളേര് കേറിപ്പോരും
ആഹ്
ഉം ഞാ ഞാനൊക്കെ പ്ലസ് ടുന് പഠിച്ചപ്പോയെന്ന് പറഞ്ഞ് കഴിഞ്ഞാ എനിക്കൊക്കെ ഞങ് ക്കൊക്ക മാത്‍സ് പഠപ്പിച്ച മിസ് എന്റെ പൊന്നോ എന്ത് നല്ല മിസ് ആർന്ന് അപ്പൊ എല്ലാ പിള്ളേർക്കും റൊട്ടേഷൻ ആയത് പിള്ളേർ അങ്ങട് ഓൾറെഡി അത് ആ ക്ലാസിൽ തന്നെ ഇരുന്ന് പഠിച്ചു പോകും
മ്മ് അങ്ങനെ വേണം ടീ
ക്കളുവെ ആഹ് അതന്നെ പക്ഷെ എല്ലാവർക്കും ഇല്ലാനും അത് എല്ലാവർക്കും അറിയാനും പാടില്ല അങ്ങനെ പഠ് ച്ചൊടുക്കാൻ
ഇവിടെ
ഉം അപ്പൊ അ തുകൊണ്ട് ആ ഒരു കാര്യത്തിലൊക്കെ പ്രശ്നം കാണാനും ഉം
ന്റേ നാത്തൂവിന്റെ കൊച്ചും ഇവരത് ഒരുപോലെയാ മാർക്ക് സ്കൂൾ തുപോലെ
അതെല്ലേ അതെല്ലേ ആ നാത്തൂന്റെ കൊച്ച് ഇനി എന്തിനാ പോണെ
എന്താന്ന് തീരുമാനിച്ചിട്ടില്ല എന്താ ഏത് വിടണോന്നൊക്കെ ഓർത്തിങ്ങെനെ ഇരിക്കാണുന്ന് പറഞ്ഞ്
എൻട്രൻസ് ചെറുതല്ലെ മക്കള് രണ്ടുപേരും
ഇവള് എഴുതില ഇവള് ആ ഹെൽത്ത്‌ ഇൻസ് ഇപ്പോഴേ പോവാന്നും പറഞ്ഞ ഇരിക്കണേ
ആ ഹെൽത്ത് ഇൻസ്പെക്ടർ ആ ആ അതിന് ഇപ്പാ ഡിഗ്രി നിർബന്ധം ഇല്ലായിരിക്കും അല്ലെ
അയിന് അയിന്റെ കോഴ്സ് എടുത്ത് പഠിച്ചാ മതി രണ്ടു വർഷ രണ്ടു വർഷം ര രണ്ട് വർഷത്തെ കോഴ്സ് ഉം
ഉം ഉം നാലാം ക്ലാസ്സിൽ പഠിക്കണ മോള് എങ്ങനെണ്ട് കൊച്ച് ഏഹ്
അവൻ കുഴപ്പമില്ല അവൻ നന്നായി പഠിക്കും അവൻ വന്ന് പഠിച്ച അവന്റെ പാഠം എടുത്ത് വെച്ച് പാട് വെച്ച നടപ്പും ഉം വരുമ്പഴേ സ്കൂളിലേ പഠിച്ചിട്ട് വരും ഇവിടെ വന്ന ഒന്ന് അവനവന്റെ കാര്യം നോക്കിട്ട് അനങ്ങാണ്ട് പിന്നെ നടക്കും
അതെല്ലേ ആഹ് ആഹ് അപ്പൊ അതുകൊണ്ട് കൊഴപ്പില്ല
പഠിച്ചില്ലേ പേടിയാ പോകാൻ പിന്നെ ക്ലാസ്സില്
ആ ഇച്ചിരി പേടി വേണം നമുക്ക് പേടിയും ഒരു വാശിയാണ് വേണ്ടത് മെയിനായിട്ട്
ആ അ മിക്കപ്പോഴും തന്നെ അപ്പൊ തന്നെ മാർ പല്ലെങ്കി അവക്ക് പേടിയായി എൻ്റെടുത്ത് ഒന്ന് കാണിക്കാനും അത ആ അപ്പൊ മാർക്ക് ഫുള്ന്നെ മേടിക്കുവനെ
ഫുൾ മാർക്ക് വേണ്ട നമ്മള പിള്ളേര് അത്യാവശ്യം പഠിക്കണം പിന്നെ അല്ലാണ്ട് അല്ലേ
ആഹ് പഠിക്കുള്ള പിന്നെകേറി മാ ല്ല പഠിക്കൂല പിള്ളേരെ ആഹ വലുതാകുമ്പോ പിന്നെ പഠിക്കൂല്ല മൂത്തോള് നന്നാ പഠിക്ക ചെറുപ്പത്തില് പക്ഷെ ഇങ്ങോട്ട് കേറി വന്നപ്പോ
പഠിച്ചൂല ശരിയാ പിന്നെ പുറകിലേക്ക് പോവും പിന്നെ കളി നുള്ള വിചാരാ
ആ പിന്നെ തുടങ്ങും കളി ഫോണ് ഇതിലൊക്ക കേറും
ആഹ് അതന്നെ അതന്നെ അത ന്നെ പിടിച്ചാ കിട്ടൂല
ഉം
ഉം കരാട്ടെക്കൊക്കെ പോണ്ടാ
ഇല്ല അങ്ങനത്തെ ഒന്നിനു പോ ഒന്നിനു പോ
ഉം നിങ്ങള അടുത്തൊക്കെ ഇണ്ടത് ഫുട്ബോൾ ആഹ ആ് ഫുട്ബോൾ കളിക്കാൻ പോക്കോളോ അതെ ആഹ് സ്കൂളിൽന്ന് കൊണ്ടുപോകായിരിക്കുവല്ലപ്പ
സ്കൂളീന്നല്ല ഇവിടെ പിള്ളേരൊന്നിച്ച് കൂടുന്നെ നാത്തൂന്റെ പിള്ളരെല്ലാം കൂടീട്ട് ഇങ്ങനെ ടെറസിൽ പോയി കളിക്കും.
അത ആ ആ അതെല്ലാവരും ഒരു സെറ്റ് ആയിട്ട്
അവര് സെറ്റായിട്ടങ്ങനെ ഗ്യാങ്ങായിട്ട് പോകും പൈസയും പിരിവിട്ട് ആ ആദ്യം വീടിൻ്റെ മുറ്റത്ത് കളിക്കുവായിരുന്നു ചെറുപ്പത്തിലെയൊക്കെ എല്ലാവരും ഇപ്പം ചെറുപ്പത്തില് എല്ലാരും ആ ഒരു കൊറച്ചുണ്ട് അയാ കളിക്കും പിള്ളേര്
അതേല്ലേ ആഹ് ഉം പിന്നെപ്പ നിങ്ങള് എപ്പഴാ കിടക്കേക്ക ചെയ്യണെ പത്തു പത്ത് പന്ത്രണ്ട് മണി ആവുവാ
ആ ചില ദിവസോക്കെ താമസിച്ച് ടക്കും ചിലപ്പോ നേരത്തെ കെടക്കും അങ്ങനെയൊന്നും ഇല്ല പ്രത്യേകിച്ച്
അതെ ആ രാവിലെ വഴുകിയാ എണീക്കണത് അതോ നേരത്തേക്ക് എണിക്കുവോ
രാവിലെ എണീറ്റ് നമസ്കരിക്കും ഇല്ലെങ്കി കയറി കിടക്കും
ആഹ് അതന്നെ ഇപ്പം തിരക്കില്ലല്ലോ അതാതതതെ ഉം ഉം ഉം എന്നാ ശരിയെന്ന വേ ഒന്നൂല്ലല്ലാ
ആഹ് ശരി എന്നാ വേറൊന്നും ഇല്ല
ഓക്കെ എന്നാ ആഹ് ശരി